ഹലോ ആ കേക്കണ്ടോ ആ കേക്കണ് ആ കേ ആ ആ പിന്നെ എന്തല്ലാ ആഹ് സുഖം തന്നെ ഏ കര്ണ്ടോയോ എന്താ മഴ ഉണ്ടോ?
മഴയൊന്നും ഇല്ല ഇവിടെ എന്തോ ലൈൻ എന്തോ കംപ്ലൈന്റ് ഉണ്ട് അപ്പൊ അവരിങ്ങനെ നോക്കിക്കോണ്ടിരിക്ക്യാന്ന് ഉച്ച കഴിഞ്ഞപ്പോ തൊട്ട് ഇനി ഇത് തന്നെ വോൾട്ടേജ് കൂടും കുറയും കറണ്ട് പോവും വരും ഇത് തന്നെ
ഓഓ ഐശരിയാ ആ അ ഇവിടെ കരണ്ടൊക്കെണ്ട് ആ കൊറെ നേരായോ പോയിട്ട്
ഉ ആഹ് ഇപ്പൊ കുറേ നേരവായി ഞാനിവിടെ സിറ്റൗട്ടിൽ ഇറങ്ങിയിരിക്കായിന്നു അപ്പ വെളിയി മൊത്തം മന്നാമിനിങ്ങ മിന്നാമിനിങ്ങാ മൊത്തം ഇങ്ങന ഇരുന്ന് മിന്നി മിന്നി നിക്ക അ കണ്ടോ അതെങ്ങനെ ഇരിക്കുവായിരുന്നു വെളിയില്
ആണല്ലേ ഇപ്പൊ എന്റെ ആന്റി ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞ് യിരുന്നു മിന്നാ മിനിങ്ങ്ണ്ട് കുറേ സീസണാണ തോന്നുന്നൊക്കെ
ആഹ ആയിരിക്കും എനിക്ക് തോന്നി ഈ മഴ സീസണൊക്കെ ആവുമ്പോഴാന്ന് തോന്ന്ന്നു ഇത് കൂടുതലായിട്ട് വരു ആ മ്മളന്നെ വെളിലോട്ടിറങ്ങുന്നില്ലല്ലോ ടി വി ഒക്കെ വെച്ചോണ്ട് അവിടെ കണ്ടോണ്ടിരിക്കും ഇതുപോലെ കറണ്ട് പോകുമ്പോഴേ വെളിയിലറങ്ങി നോക്കുന്നെ
പക്ഷെ ഇവിടെ അങ്ങനെ ഈ അടുത്തൊന്ന് മതി ഇ പറഞ്ഞതിതന്നെ പുറത്തേക്ക് ഇറങ്ങാത്ത കൊണ്ടാണൊന്നറിയില്ല ഹ ഹ
ആ നമ്മള് ഒരു മൊബൈലുണ്ടെങ്കി പിന്നെ റൂമിനകത്ത് കേറി അങ്ങീരിക്കും പിന്നെ വെളി നടക്കുന്ന ഒന്നും അറിയത്തില്ല പി മന്നാമ ഉണ്ടോ?
ഇവിടെ അങ്ങനെയാണ് ഞങ്ങള് ആ പുറത്ത് അത്തുള്ളരു കാര്യം നമ്മളല്ല ആരേലും പറഞ്ഞാലേ അറിയാ
ആ
ഉം അതാ പ്രശ്നം ഹ്‌ ഹ്‌
പിന്നെ
പിന്നെ ഇല്ല കഴിച്ചിട്ടില്ല എ വെശപ്പില്ല
അയിന്ദ പറ്റി
അത് ഇന്ന് വൈന്നേരാണെങ്കിലും എനിക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയ് ല്ലായ്നോഫീസിന് അന്നപ്പോ ഞാനും അപ്പുറത്തോളം പോയിട്ട് ചായ കുടിച്ചായ്നു ചായ കുടിച്ചപ്പോ ഒരൂഞ്ഞ ഉള്ളിവടയും ഓൾ ഒരു കഡ്ലെറ്റും കഴിച്ച് അത്കഴിഞഞ്ഞപ്പോ ഞാനിങ്ങോട്ടേക്ക് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഞാ ഡ്രസ്സ് അടിക്കാൻ കൊടുത്താരുന്നു അപ്പൊ അത് വാങ്ങാൻ വേണ്ടീട്ട് ഒരാ വീ ഒര ഒരപ്രത്ത വീട് തന്നെള്ള ഒ ആന്റിയ ഓരോ വീട്ടിൽ പോയി അത് വാങ്ങി അപ അതെല്ലാം വാങ്ങിട്ടോക്കി കഴിഞ്ഞപ്പോ ഇറങ്ങാൻ നേര ഓര് പാർഞ് ചക്ക പുഴുക്ക് തന്നിട്ട് എന്നെ പിടിച്ചിരുത്തി എന്നെ കഴിപ്പിച്ച് ഹ് ഹ് അവത് കഴിച്ചു അന്നപ്പം തന്നെ നല്ലവായിരുന്നു അയിന് ഇറച്ചിക്കറി ഇണ്ടേനും
ബീഫോ
ആ.. ലിവർ പോലൊരു കഷ്ണമാണുണ്ടായെ
ആ.... ഹ.. ആ..
ഉം.. അപ്പൊ തു കൂട്ടിയിട്ട് കഴച്ചു. ആ... എന്നിട്ടുഞാൻ കൊറച്ചു ബാക്കിയ എനിക്കങ്ങോട്ടിറങ്ങണുമില്ല. കൊറച്ചുകഴിച്ചു. ഇവരാണ്തോന ട്ടുതന്നത് അപ്പോം എനിക്ക്, അപ്പോരു ഫോണു വന്നതുകൊണ്ടു, ഞാൻ ശ്രദ്ധിച്ചില്ല. അവരെത്രയാ ഇടുന്നേന്നല്ലെങ്കിൽ അപ്പ ത തന്നെ വേണ്ടാന്നു പറഞ്ഞേനേ, മതി.. മതീന്ന് ആ.. അപ്പ വേ ഇട്ടുകഴിഞ്ഞ ശേഷം വീട്ടിലാണെങ്കി തിരിച്ചു കൊണ്ടെവയ്ക്കാം അതു അങ്ങനെചെയ്യാൻ പറ്റുവോ
ആ.. ശരിയാ, തന്നെയല്ലാഒരാളുനമുക്കെന്തേലും തരുമ്പോ നമ്മള്
ആ അതാണ്. ശരിയല്ല, ആദ്യം ഞാൻ വിചാരിച്ചത് തരുവാന്ന് തിരിച്ചിങ്ങോട്ടേക്ക് വീട്ടിലേക്കുവരുവോന്ന് ചോദിച്ചപ്പോം പത്തി അതിനോടു ഞാനാ ആന്ന പറഞ്ഞു. അ, അപ്പോ ളാണ് പ്ലേറ്റ്. തിരിച്ചെടുത്തപ്പോളാണ് ഞാന്‌ ഏ.. മനസി ഇനെയവിടെ ഇരുത്തിയിട്ട് കഴി കഴിപ്പിക്കാനാന്ന് മനസിലായി അന്നപ്പ ഞാ ആ... എനിക്കറിയാം, ഞാനെന്നിട്ടു പറഞ്ഞു പിന്നെപ്ലേറ്റിലേക്കിട്ടു പോയാൽ പിന്നെയൊന്നും പറയാനുംപറ്റില്ല. ഞാനാ ഒന്നും ഞാൻ ആന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പളാ അകത്തേക്കു പോകുമ്പോഴും, അ ഞാൻ.. തി.. അ.. എന്നോടു ചോദിച്ചത് തിന്നോന്ന് ചോദിച്ചത്, അപ്പോഞാൻ പറഞ്ഞു തിന്നാണ്ടില്ലഎന്നാണ് എന്താ പറയണ്ടേന്നായിപ്പോയി പെട്ടെന്ന്. അപ്പളേക്കും പ്ളേ പ്ലേറ്റ് എന്നായിതൊക്കെയാകുമ്പോ, ഹ.. ഹ ഞാൻ പറഞ്ഞു വേണ്ടപ്പെന്നാ കഴിക്ക് എന്താ കഴിക്കൂലേന്നു ചോദിച്ചു. അപ്പ കഴിക്കാതെയിരിയങ്ങനെ യില്ലല്ലോ അതാഞാൻ പെട്ടെന്നെന്തുപറയണമെന്നായിപ്പോയി.
അവിടെ നിങ്ങൾക്കുചക്കയൊക്കെ കിട്ടുവോ?
ചക്കയീപറഞ്ഞാല് ആരെങ്കിലും കൊണ്ടെ തരും. അടുത്ത വീട്ടിലുള്ളവരോയങ്ങനെ നമ്മക്ക് നമ്മടെയിവിടെ പ്ലാവൊന്നുമില്ലാത്തതു കൊണ്ട്
അ.. ഹാ
ചക്കപുഴുക്കൊന്നും പക്ഷേ യുണ്ടാക്കാറൊന്നുമില്ല. ആരെങ്കിലും കൊണ്ടെ തരിന്നേയല്ലേയുള്ളൂ
ആ, അല്ലപൈസാ കൊടുത്തുമേടിക്കുവോ ചക്കാ
ചക്ക, ഇല്ലയങ്ങനെ കിട്ടുന്നകൊണ്ടേ, കിട്ടിയ തന്നെ ഈപറഞ്ഞാ ഇവരാണ് മെയിനായി തിന്നെ. ഞാനും അ നിയനുമൊന്നു മങ്ങനെതിന്നൊന്നുമില്ല
ഉം
ഉം.. ആ, അതെ ഇവരിങ്ങനെ ചോളയാക്കിയിട്ടിങ്ങനെ കഴിക്കുന്നതൊക്കെ കാണാം. ഞങ്ങൾ അങ്ങനെയൊന്നും ഇങ്ങനെ കഴിക്കൊന്നു മില്ല പിന്നെയിപ്പോ വാങ്ങീട്ടു വെറുതെ എനിക്കങ്ങനെ ചക്ക പൊരിച്ചാല് തിന്നു. ചക്ക പൊരിച്ച്
അതെ നമ്മളു അ.. ഇതല്ലേ നമ്മള്കായ ഉപ്പേരി വറക്കുന്നതിന്റെ കൂട്ടിതും വറക്കുന്നേ
ആ, ആചക്ക പൊരിക്കുവാ, അതന്നെ അത് ആക്കി തിന്നും പിന്നെ ച ചക്കക്കുരു ആ എന്താക്കും കറിയില്ചെമ്മീനും ചക്കക്കുരുവുമിട്ടൊരുകറി വെക്കും. ആ അതന്നെ പിന്നെ പച്ചക്കറിയിലോ അങ്ങനെയൊക്കെ ഇപ്പം പിന്നെയെന്താണിത് പുഴു പുഴുങ്ങും. ചക്കക്കുരു പുഴുങ്ങീട്ടുവൈകുന്നേരം കഴിക്കും. ആ... കുക്കറിലിട്ടിട്ട് രണ്ടു വിളി വിളിച്ചിട്ട്. അങ്ങനെ ആ അങ്ങനെയൊരു വൈകുന്നേരമപ്പൊ ചായയൊക്കയായല്ലോ
ഓ, അതൊക്കെയാണോ നിങ്ങളുചായക്കു കുടി, തിന്നുന്നത്.
ആ അതുണ്ടെങ്കി പിന്നെ പറയണ്ട അവള് ചേച്ചീ അടുത്ത് പോയിക്കഴിഞ്ഞാൽ ചേച്ചി കൊടുത്തയക്കും ചക്ക ആ നേരത്തെ ഫുള്ള് എൻ്റെ ജിനോ അനിയന് ആ അവിടെ ഇഷ്ടം പോലെണ്ട് അ അനിയനെ ചൂടോ ഓനി വെറോ ഇനി എന്നും ചക്കക്കുരു കൊണ്ട് ഇതായിരിക്കുന്നു
ഉം
കറിയിലോ ഒക്കെ ചക്ക കുരുയാക്കലോ അപ്പോന് ചൂടാവും ഇത് നീ എല്ലായിടത്തും ചക്കക്കുരുന്നറിയും
ഉം പിന്നെ അല്ലാത്ത അല്ലാത്ത എന്തോ ഫുഡ് ഇഷ്ടം
അല്ലാണ്ട് പ ഇതൊക്കെ കഴിക്കും ചോറിന് എന്ത് കറിയാണെങ്കി കൂട്ടു ഞാ പക്ഷെ മീൻ കറി ആണെങ്കിൽ കറിയിലിട്ട മീന് വലിയ ഇഷ്ടല്ല പിന്നെ അങ്ങനെ ആഹ് ആ പൊരിച്ച മീന് മ കൂട്ടും ചെമ്മീന് അങ്ങനെയൊക്കെ ഉള്ളത് കൂട്ടും അല്ലാത ഇപ്പൊ മാ മാന്തിയും മത്തിയും കൂട്ടു ആ അ അല്ലാതെ ഉണ്ടാവല അയില കോര ആ അതൊന്നും കറിയിലിട്ട് വലിയ ഇഷ്ടൊന്നുമില്ല
ഉം കാ പൊരിച്ചാ അങ്ങനെ ഒത്തിരി കൂട്ടരുത് വണ്ണം വെക്കും
ഉം ആ ശരിയാണ് ആ ഉം
ഇടയ്ക്കൊക്കെ പോയി ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ അന്ന്
ആ പ്രഷർ കുറവാ ബി പി ഇപ്പൊ ലോ ആയിട്ടുള്ള പ്രശ്ന എനിക്ക്
എനിക്ക ഇതുപോലെ ഞാനാണെങ്കി എനിക്ക് അതുകൊണ്ട് ഉപ്പൊന്നും എനിക്കങ്ങനെ അത്രക്ക് അറിയത്തില്ല ല്ല ഞാൻ ഇവിടെ ചോറ് വെച്ചാലും ആ ചോറ് വെച്ചാലും ഞാൻ ചോറിനകത്ത് ഉപ്പിട്ട് ഇളക്കി ആ കഴിക്കുന്ന എനിക്ക് അങ്ങനെ കഴിച്ചാല ഒരു തൃപ്തി വരുത്തുള്ളൂ
തിന് ഉപ്പ് വാ വായിന് പിടി ഇതാവില്ല വേറെ എടുക്കണ എനിക്ക് എന്നാല് ഉള്ളൂ കറക്ക് ടേസ്റ്റ് വേണമെങ്കിൽ ഉപ്പ് വേണം ഉം ഉം ഉം ഉം അരി പക്ഷെ അത് ഇവിടെ പ പ്പ പപ്പയ്ക്ക് ഇതാണ് ഇത് കൂടുതലാണ് കൂടുതലല്ല നോർമലാണ് പക്ഷേ ഉപ്പ് കൂടുമ്പോൾ കൂടുതലായി പോവുമല്ലോ അപ്പം അതുകൊണ്ട് കറിക്കിപ്പോഴും കുറവുള്ള രീതിയിൽ തന്നെ ആക്കും എന്നിട്ട് വേണം കിട്ടാ മതി അങ്ങക്ക എന്തായാലും രണ്ടാക്കും വേണം
അതാ അതാ നല്ലത് നമുക്ക് ഇച്ചി കുറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഇച്ചിരി ഇടാ കൂടി കഴിഞ്ഞാ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തി
ആ അതാണ് ചെലപ്പോ അപ്പൊ ഒരു എന്തൊരുപ്പാന്ന പറ പക്ഷെ അങ്ങക്ക് ഇത് കറക്റ്റ് ആയിരിക്കും
ആ
ആ അ അപ്പൊ അതാ പ്രശ്നം അപ്പൊ അതിനേക്കാളും നല്ലത് വേണം കിട്ടാൽ മതിയല്ലോ
ആ ഞാൻ പിന്നെ ഇവിടെ ആ ഒത്തിരി അങ്ങനെ ഉപ്പൊന്നും എടുക്കുന്നത് എന്നാല എനിക്ക് ചോറ് കഴിക്കുമ്പോ ആവശ്യം ചോറിനകത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് തിന്നില്ലെങ്കിൽ പറ്റത് എല്ലാവരും എന്നെ വഴക്ക് പറയും ഇങ്ങനെ ഉ പ്പിട്ട് കഴിക്കരുത് കഴിക്കരുതാണ്
പക്ഷെ കൂടുന്നില്ലല്ലോ ആ അതാണ് ഞാന് ഞാനിങ്ങനെ വിചാരിക്കും ഉപ്പ് ഇങ്ങനെ ഇടുമ്പോൾ ദൈവമേ ഇത്ര ഒന്നും ഇടണ്ട ചിലപ്പോൾ പ് കൂടി പോയിട്ടരിക്കും ഇനി വരികയാ അത് കുറച്ച് ദിവസം കഴിഞ്ഞൽ ചി പ്പ തലകർക്കം വന്നിട്ട് എന്തെങ്കിലും ബി പി നോക്കുന്ന സമയത്ത് കൂടിട്ടേ ഉണ്ടാവല ആ ഇതല്ല ഇവിടെ ഇവിടെ പോ പ്പൊക്ക ഉം. തീരെല്ലാത്തോണ്ടേരിക്കും ഉം.
എന്ത ഇല്ല
അതാണ് തീരെ ഇല്ലാത്തോണ്ടെരിക്കുംന്ന് പറയ.
ആ അതുകൊണ്ടാ.
ശരീരത്തില്
ഇല്ലാത്തൊണ്ടായിരിക്കും നമുക്ക് തോന്നുന്നത് അമ്മേ അങ്ങനെ പറയുന്ന കേക്കാ അമ്മ ഇവിടെ വരുമ്പഴേ അമ്മ ങ്ങനെ പറയ്ന്ന കേക്ക അമ്മയ്ക്കും ഉപ്പ് അങ്ങനെ അറിയത്തില്ല. ഒണ്ട് അമ്മ എല്ലത്തിനും നല്ല ഉപ്പിടും. അത് പ്രശ് ഷർ കൊറവുള്ളോണ്ടാന്നോ ഇങ്ങനെ പറയുന്നെ ശരിയാണോ ഇല്ലേ ന്നൊന്നും അറിയത്തില്ല ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
ആ അത് ഇതാണ് ങ്ങനെ പ്രഷർ കൊറവായതോണ്ടാ. ഉം മമ്മിക്കൊക്കെ നല്ലോണം ണ്ട് മമ്മിക്കൊക്കെ തല കറങ്ങി വീഴും. ആന്റി മമ്മി ഒക്കെ അല്ല കൊറഞ്ഞിട്ട്. ഉം ഇവിടെ കൂടുതലായിട്ട് ആ ഒരു ഇതില്ല പപ്പക്ക് ദേഷ്യം വരുമ്പോ അറിയാം ബി പി കൂടീന്ന് ബാക്കി എല്ലാർക്കും കൊറവിന്റെ ആൾക്കാരാ.
ശരിക്കുംള്ള കാര്യംല്ലേ. പ്രഷർ കൂടുമ്പോ നമുക്ക് ദേഷ്യം വരുന്ന് പറയുന്നെ.
ആ അങ്ങനെയാ കേക്കാറുള്ളേ.
ആ അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുക്കറിയത്തില്ല. ഇവിടെ ഇവിടെ ഒരു പുള്ളിക്കാരന ഞങ്ങളുടെ അച്ചച്ചൻ നേരത്തെ ജോലി ചെയ്തോണ്ടിരുന്നട്ത്തെ ആ പുള്ളിക്കാരന് പ്രഷർ കൂടി കഴിയുമ്പോ ഭയങ്കരായിട്ട് ദേഷ്യം വരും മൊഖൊക്കെ അങ്ങ് ചൊമക്കും. വേറൊരു ഇതാ ആ ആ ഭയങ്കരായിട്ടങ്ങ് ഇതാവും. ആ എങ്ങനെ എന്തേലും കാണുമായിരിക്കും നമുക്ക് അറിയത്തില്ല.
ആ എന്തെങ്കും ഉണ്ടാവേയിരിക്കും അങ്ങനെ
മധുരവും മധുരം നല്ല പോലെ കഴിക്കോ?
ഞാനോ ഇല്ല ഇല്ല മധുരം ചായക്ക് പൻസാര ഇടും. വേറെ അങ്ങനെ ഒന്നും മധുരം വലിയ ഇതില്ല ഇപ്പൊ ലഡു ജിലേബി അതിനോടൊന്നും വെല്യ താൽപ ര്യല്ല ലഡുന്നും ഞാൻ തിന്നൂല.
തിന്നത്തില്ലേ?
ഇല്ല ലഡ്ഡും കേക്ക് ഈ പറഞമായ് തന്നെ എന്തെലും ബർത്ത്ഡേ ഒക്കെ വരുമ്പഴാണല്ലോ കേക്ക് വാങ്ങ അപ്പം കയ്ക്കും. പിന്നെ ഫ്രിഡ്ജിൽ വച്ചിട്ടുണ്ടെങ്കിലൊക്കെ അന്നേരം ഒന്ന് കഴിക്കും. പക്ഷെ വല്യ അതിനോട് വല്യ ഇതൊന്നുല്ല. അങ്ങനെ ഇരുന്ന് അത് ബേക്കറി സാനാണ് അതിനോടനിക്ക് ഏരുള്ള ബേക്കറി സാധനങ്ങൾ
ആഹാ.
ത് എനിക്ക് കിട്ടിക്കഴിഞ്ഞാല് ഭയങ്കര എനിക്ക് തോന്ന അതായിരിക്കും എന്റെ തടി കൂടാൻ കാരണം. അയിനോടാണ് എനിക്ക് കൂടുതല്
എരിയുള്ള സാധനങ്ങളോട്.
ആ അതേ എണ്ണക്കടികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാനിട്ട് ബസ് എറങ്ങുമ്പോ ആദ്യത്തെ സ്റ്റോപ്പ്ണ്ട് അവിടെ എറങേല്ല. രണ്ടാമത്തെ സ്റ്റോപ്പിലേ എറങ്ങു ആദ്യത്തെ സ്റ്റോപ്പിൽ എറങ്ങിയോ ഞാനറിയാതെ സധനങ്ങൾ വാങ്ങിപ്പോ ആ കട അയിന്റെ മുമ്പ് കൂടെ കണ്ണാടി ഇങ്ങനെ ഉള്ളി വട അതൊക്കെ കണ്ടാവല്ലോ അപ്പൊ അറിയാതെ ഞാൻ വാങ്ങിപ്പോവും. അതോണ്ട് ഞൻ അവിടെ എറങ്ങൂല അപ്ര അയിന്റെ അപ്ര അപ്രത്തെ സ്റ്റോപ്പില് അത് സ്ഥിരം അപ്രത്തെ സ്റ്റോപ്പിലാ എറങ്ങ എന്തേലും ആവശ്യത്തിന് ഏ ആദ്യത്തെ സ്റ്റോപ്പി എറങ്ങി പോവാ എറങ്ങി അപ്പ പൈസണ്ടോ വാങ്ങും. പിന്നെ പപ്പന്റെന്ന് ചീത്തേക്കും വാങ്ങീട്ടുണ്ടെങ്കില് വെറുതെ വാങ്ങിന്ന്റഞ്ട്ട് ആരെ പൈസാണെങ്കിലും ചീത്തേക്കണ്ടത് കേക്കണം അവിടെ ആദ്യം വിളിച്ചു ചോദിക്കും പപ്പ വരുവോ ആ എന്നാ ശരി